ഹലോ
ആ കേക്ക്ണില്ലേ
ഓണ്ട്
എന്താ വർത്താനം
നല്ലത് സുഖം
ഉം എന്താ ഇട്ക്ക്ണ്
ഇവടെ നല്ല
എന്താ പണി
പണി മക്കക്ക് ചോറ് കൊടുക്ക
മ്മ്
അവടെ മയ ഓ മയ നല്ലോണ്ട് അവിടെണ്ടോ മയ
ചെറുതായിട്ട് ഇങ്ങനെ ചാറിക്കൊണ്ടുള്ളു
ഏ ഇവിടെ നല്ലോണ്ട് ഞാൻ അരിക്കോട് പോയിനി അപ്പവിടന്ന് പോരാൻ കുടുങ്ങി
ആഹ് സ്ഥലം പറയാൻ മടി
ല്ല
ല്ല്യ
അതാ
പിന്നെ ഇവിടെ മഴണ്ട് നല്ല മഴ ഇണ്ടായിനു കൊറച്ച് നാർത്തെ
ആഹ് ആഹ്
അപ്പോ കൊഴപ്പല്ല
ഉം നല്ല കാറ്റും ഇണ്ടായിനി
ആഹ് കാറ്റൊന്നും ഇണ്ടായിട്ടില്ല
ഉം ഇവിടെ നല്ല കാറ്റേനി
ആഹ് ലെ ഉച്ചക്കല്ല വെയിലല്ലേനാ
ആഹ് ഉച്ചക്ക് ഉച്ച വരെ നല്ല വെയിലേനി പിന്നെ ഒരു അഞ്ചെണിന്റെ ശേഷം നല്ല മഴെ
ഉം ആഹ് ആഹ് ഇവിടേം അതന്നെ അഞ്ചണിന്റേഷം നല്ലൊരു ഇരുറ്റൂടിക്കാണ്ട് വന്നീനു
ഉം ഉം ഇപ്പൊ നല്ല കൊറ ഇപ്പൊ കൊറവ്ണ്ട് മഴ
ആഹ് ഇപ്പൊ കൊറവ്ണ്ട് ഔട്ക്കോ ഇപ്പ നല്ലം പെയ്ത്ക്ക്ണ് അപ്പ ആ വാത്ത്ക്കൊക്കെ എയ്ക്കാരം
ആഹ് ആഹ് ഇങ്ങട്ട് നല്ലോം പെയ്ത്ണ്
ഉം അയിനും മാണ്ടിറ്റ് ഉച്ചക്കൊക്കെ നല്ല വെയിലും
ഉം ഉം
തിരുമ്പി തോരട്ടാനൊക്കെ തരേ തരേ എല്ലാർക്കും ഉണങ്ങായിട്ടേനു ഇപ്പ ഉണങ്ങിറ്റ്
ആഹ് ഇപ്പൊക്കൊണങ്ങി
പക്ഷെ കൊറച്ച് എല്ലാര്തും ഒണങ്ങിക്ക് ണേ
ആഹ് ആഹ് ആഹ് ആഹ്
അയ് ഞമ്മക്കേ ഫസ്റ്റ് ഇത് മഴന്നെ തൊടങ്ങ്ണെന് മുമ്പ് നമുക്ക് എത്ര വെയിൽ ഇത് കണ്ടിട്ട് വെയിലിനേ പ റേനു ചൂട് അത് ഇത് പറഞ്ഞിട്ട് വെയ് അവൂ എന്തൊരു വെയിലെന്ന്
ആഹ് നല്ല വെയിലേനു സഹിക്കാൻ കഴിയാത്ത വെയിലേനു അന്ന്
ആഹ് ഇപ്പൊ മഴ പെയ്തപ്പോ ഒരു വെയിലേം കിട്ടിയെങ്കി
ആഹ് അങ്ങനെ പറഞ്ഞന്നു ഇപ്പോ ഒരു രണ്ടീസം അടീ ച്ച് മഴാട് പെയ്യുമ്പോത്തിന് നമ്മള് തിരുമ്പിയൊക്കെ അയൽമ്മേ കട്ക്കല്ലേ
ആഹ് ഉം പ്പൊ മൻഷ്യമാരൊര് കാര്യേ.
ആഹ് ഇടിണ്ടായിനോ ഇന്ന്
ഇല്ല്യ ചെറ്തായിറ്റ് ഒന്ന് മയങ്ങീറ്റൊള്ളു.
ഏഹ്.
ന്ന് ണ്ടായ്റ്റ്ല്ല്യ അവ്ടണ്ടായിനാ?
ഇല്ലല്ല വിടില്ല.
ആഹ് ഇടി കൊറച്ചീസം മുമ്പ് ണ്ടായിന് ന നല്ല ഇടിം കാറ്റും ആ തൊടങ്ങ്യ ഉടനൊക്കെ
ആഹ് ആഹ് ഇവടെ രണ്ടീസം മുന്നേ ഇണ്ടായിനി അർഞ്ഞ് ഞാന് പിന്നെ
ഇണ്ടായി.
മീറ്റിങ്ങിന് പോയപ്പോ സ്കൂ ള്മീറ്റിങ്ങ് ണ്ടായ്ന് അയ്‌ന് പോയപ്പോ തേപോലെ ആഹ് അതേപലെ അവുട്ന്ന് എല്ലാരും പറഞ്ഞേക്ക നല്ല ഇടിഏനി രാത്രിന്ന്. ഞാനൊന്നു അറിഞ്ഞിട്ടെന്നല്ല.
അല്ല അപ്പൊ സ്കൂള് മീറ്റിംഗ് തൊടങ്ങാനും ആയോ?
ഏ ഞങ്ങക് ഞങ്ങളത് തൊടങ്ങി ഒന്നിന്റെ മീറ്റിംഗയ്ഞ്ഞ് നാലാ ക്ലാസ്സിലെ മീറ്റിങ്ങെയ്നി അപ്പ അയ്ന് പോയിനി.
അപ്പൊ ജൂൺ ഒന്നിനല്ലെ തൊറന്നത്?
ആ തൊറന്ന ജൂണോന്നിനാണ്.
ആഅയ് പുത്യേ പാഠം ഇതിനൊക്കെ പറ്റി പറയാനെ
ആ പറയാന്. ആ നാ നാലാം ക്ലാസ്ത്തെ പുസ്തകം മാറീനേ ണ്.
ആഹ് അങ്ങനെവ് പറയാനേക്കാരം.
ആഹ് പിന്നെ എൽ എസ് എസിന്റെ കാര്യങ്ങള് ഒക്കെ പർഞ് ആ. ആ എൽ എസ് എസില് മോളെ കൂട്ടീന് അപ്പോള് എൽ എസ് എസിന്റെ കാര്യങ്ങളൊക്കെ മാഷ് പറഞ്ഞന്ന്
പഠിക്കോ?
ആഹ് ഓള്പഠിക്കു അത്യാവശ്യം. മ് എൽ എസ് സെസിന് മലയാളും ഗണിതും പരിസര പഠനും എല്ലാ വിഷയത്ത്ന്നും കൂട്യ വെരാർഞ്.
ആഹ്.
ചോദ്യംവെരല്.
എന്നണ്.. പരീക്ഷ?
പരീക്ഷ ഫെബ്രുവരി ലാസ്റ്റാ പറഞ്ഞെ.
ഉം അയിന്റെ മുമ്പ് ക്ലാസ്സ്ണ്ടാവുലേ?
ആഹ ക്ലാസ്സ് ണ്ട് പ്പൊ പാടങ്ങള് ഇങ്ങനെട്ത്ത് പോവോള്ളു ള്ളൂർഞ് നാലാ ക്ലാസ്സില് പാഠം വല്ല അങ്ങനെ പഠിപ്പിക്കൂലാർണ്. പിന്നെ അയ് കയിഞ്ഞിട്ട് പിന്നെ ഫെബ്രുവരില് ജനുവരി ഫെ ബ്രുവരി വരെ മറ്റേ വലെ എൽ എസ് എസിന്റെ കുട്ട്യേളെ
ആഹ്.
നോക്കാർണ് മാഷ്. പിന്നെ ഒൽക്ക് രാത്രി പൊ കോച്ചിങ് ക്ലാസൊക്കെ ണ്ട് ആ ആ ണ്ട് രാ ഒര് ക്യാമ്പ് വെക്കാർണ് ണ് മാഷ്.
ചെറിയ കുട്ട്യാളല്ലേ നാലില്ലോ എത്രെലോ?
നാല്ല് നാല്.
ക്ക് രാത്രിയൊക്കെ
രാത്രി വെക്കാർണ്. പിന്നെ ശെനി ഞായറു ഒയിവ്ള്ളപ്പൊ ആ കൊറച്ചേരം രാത്രി ബങ്കോട്ത്ട്ട് കൊറച്ചേരം
ആ ആഹ്. ആ അല്ലാതെ അവ്ടെ നിന്നല്
അയ് നിന്നല്ല
രാത്രി കൊറച്ചേരം. മരിബാങ്ക് കൊടുത്ത് കൊറച്ചേരം വെച്ചിട്ട് ഓലെ പറഞ്ഞയ്ക്കാ ആഹ്. ആഹ് പിന്നെ ശെനി ഞായറും അങ്ങനേ വ
അല്ലയിപ്പ് ആഹ് അല്ല ഇപ്പൊ എൽ എസ സ്സിന്റെ ക്ലാസ്സ് പഠിപ്പിക്കോ മറ്റേന്റെപ്പം
ആഹ്
വേറെ ല വിഷയം ഇത് എട്ക്കുവോ സബ്ജക്റ്റായിട്ട് ഇതായിട്ട്
ആഹ് ക്ലാസ്സത്തെ സബ്ജക്റ്റ് എട്ക്കുംഞ്ഞി ഓണപരീഷ കഴിഞ്ഞിട്ട് അയില് മാർക്ക് കിട്ടിയ കുട്ടികളെ നോക്കിയാണ്ട് ഓല് പിന്നെ സെലക്റ്റെയ്യും ഇങ്ങട്ട് പിന്നെ ഓലെ വേറെ ക്ലാസിലിത്തിയാണ്ട് അങ്ങനെ പഠിപ്പിക്കാ
ഉം
അങ്ങനെ ഇപ്പ മാഷ് മീറ്റിങ്ങ്കൂ‌ടി തീരുമാനം എട്ത്തേ
ആഹ് ആഹ്
ഉം അപ്പ നല്ല മഴേനി മീറ്റിങ്ങിന്പൊയപ്പം കൊറെ രക്ഷിതാക്കള് വന്നിട്ടില്ലേന്
ആഹ് പൊറത്ത് എറങ്ങാനും മടിയക്കാരം മയഒക്കെ ആയാലേ
ആഹ് അങ്ങനെ ഞാൻ ചെന്നപ്പോ ഞാനും വേറെ മൂന്നമ്മ ഞങ്ങള് നലളെള്ളേനി പിന്നെ അയ്കഴിഞ്ഞാല് പിന്നെ രണ്ട് മൂന്നാൾക്കാര് വന്ന് അങ്ങനെ എട്ടാൾക്കാരെറ്റൊള്ളൂ നമ്മളെ ക്ലാസ്സിലന്നെ കുട്ടികള് കൊറവാ
എത്ര കുട്ടികള്ണ്ട്?
ഇവരയ്ലാകെ പതിനാറ് കുട്ടികളെറ്റൊള്ളൂ അയില് പെൺകുട്ടിള് അഞ്ചെണ്ണം ആറെണേറ്റള്ളൂ ആറ് പെൺകുട്ടിയാളൊള്ളൂ. ആഹ് പ്രൈവറ്റാണ് പക്ഷെ ഗവൺമെന്റിന്റെ അംഗീകാരംണ്ട്.
ആഹ് പഎത്ര പത്തരയ്ണ്ടോ?
പത്തരയല്ല വ്ടെ നാലു വരെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ മൂർക്കനാട് സ്കൂള്.
ഉം സ്ഥലം
ആഹ്
ഉം
ഇത് കഴ്ഞ്ട്ട് വേറെ സ്കൂളാണ്.
ആഹ് ആഹ് പിന്നെ എന്താ? വ് വണ്ടിയൊക്കെണ്ടോ അവ്ട്ന്ന് ഇങ്ങളെ വീട്ടിന്റെ അട്ത്തുന്ന്
ഇല്ല ഇല്ല ഇവ്ടെ വണ്ടിയില്ല. ഇവ്ട്ന്ന് കൊ കൊർ ച്ച് ആഹ് കൊറച്ച് നടക്കാൻള്ള ദൂരൊള്ളൂ ണ്ട് വണ്ടിയിണ്ട് ഉള്ളോൽക്ക്‌പോവാ
ആഹ് ഒറ്റക്ക് പോവോ?
ഇല്ല ഇവ്ട്ന്ന് കൊണ്ടയാക്കും മൂത്തച്ചി വണ്ടി വിടും.
ആഹ് എന്താ ബൈക്കോ സ്കൂട്ടി
സ്കൂട്ടി
ഉം അപ്പൊ ഓ ഓ ഓലെ കുട്ടികളുംണ്ടാവൂലേ
ആഹ് ഓലെ കുട്ടിണ്ട് ഓൻ ഒന്നിലാണ്.
ഉം അപ്പൊ രണ്ടാളേം പാടെ റ്റാണ്.
ആഹ് ഓലെ രണ്ടാളേംകൂടിം ആഹ് മദ്രസ്ക്ക് കൊണ്ടൊവും മദ്രാസ്ക്ക് പോയിട്ട് പിന്നെ അവ്ട്ന്ന് ഓര് അമ്മായിന്റെ വീട്ട്പോകും പത്തണിക്ക് അപ്പൊ അവ്ട്ന്ന് ചായേം കുടിച്ച് അവ്ട്ന്നങ്ങ്പോവും സ്കൂൾക്ക്.
ആഹ് സ്കൂള് എപ്പഴ തൊടങ്ങ ആർത്ത തൊടങ്ങുവോ അ
ഇല്ല പത്ത്ണിക്ക്ന്നെന് അവിടുന്ന് ഇവിടക്ക് എത്തണെങ്കി മദ്രസ്സ് കൊറച്ച് ദൂരെണ്.
ആഹ് മദ്യസ എപ്പളാ വിട ഒപത്ത്മണിക്കോ?
ആ ഒമ്പതേ പത്തിന് അപ്പൊ അവിടുന്ന് ഇവിടെത്തി. ആ അവിടെ വന്ന് പിന്നെ സ്കൂൾക്ക് പോകുമ്പോത്തന് കൊറേ നേരം വിക്കും. അപ്പൊ അമ്മായി ന്ററവീടുണ്ട് കലത്തികൾ
അപ്പൊ ദിസം ദിസംയ് ഓല്ക്ക് കൊയ്നമ്മളോട് പറീല്ല. ന്നാലൂന്ന് ദിവസം ഈ രണ്ട് കുട്ടികളോ മൂന്നെണ്ണാ ഓൾതൊന്നും.
ആ ഇന്റെ ഒന്നും രണ്ടെണ്ണം രണ്ടാ ണ്.
ആ ദിവസം ഓല്ക്കൊരു ബുദ്ധിമുട്ടാവലോ അവിടെ കുട്ടികളൊന്നുംല്ലേ.
ഇല്ല അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നുല്ല. ബാപ്പാന്റെ പെങ്ങളാണ് ഇവട്തെ
ഓല അ്മായിലേ കുട്ടികളമ്മായി
അല്ല ഇവിടത്തെ വാപ്പാന്റെ
ആ കുട്ട്കള അ്മായിയാവുമ്പോ അത്ര പ്രശ്നം ഉണ്ടാവൂലേ മാറ്റ്യയെ
ആ് വാപ്പാന്റെ ആഹ്
ആ പ്പന്റെ അമ്മയാവുമ്പോ ആ ന്നാലും ഓല് പ റീല്ല എന്നാലും മനസ്സ്ക്ക് ഇതൊന്നൊര് ഹ
ആഹ് പി അല്ല ഞാൻ കടി ഞൻ കൊടുത്ത്അയക്കും.
ആഹ്
കഞ്ഞിണ്ട് കഞ്ഞി കൊടുത്തേക്കും ആ കഞ്ഞി എന്തോ ക്കൊണ്ട്.
ആഹ തിന്നല്.
ആഹ് പിന്നെ ചായ ചായറ്റ അവ്ട്ന്ന് വാങ്ങൊള്ളൂ.
ആഹ ആഹ അല്ല പോ കൊടുത്തുച്ച് തിന്നൂച്ച്ട്ട് ഇണ്ടാക്കി കൊടുത്തു ച്ച്ട്ട് കൊയപ്പന്നൂം ല്ല ഞമ്മളിപ്പ സമൻസ്സ് അപ്പ ചോയിച്ച് ഞാ
എടങ്ങേറാണ്.
ആഹ് ഓല് അപ്പൊ ഇങ്ങളൊക്കെ അങ്ങനെ ചോദിച്ചു അങ്ങനെ ആയിട്ടല്ല എന്നാലും എ ഒരു തോണലൊക്കെ ഉണ്ടാവോല്ലോ.
ആണ്ടാവും.
അ ഏതെങ്ങനെയായാലും മനുഷ്യന്മാരാണ്ലോ ജിന്ന്ല്ലാ പറഞ മാതിരി. അപ്പൊ ഈബ്ലിസ് എങ്ങനൊണ്ട്.
ഏ
അപ്പ അതേമാതിരി അ ഒന്നുംണ്ടായിട്ടല്ല. നമ്മള്
ആഹ മക്കളൊക്കെവിടെ.
ളൊക്കെഅവടണ്ട് പഠിക്ക്ണ്ട് ഞാൻ റേഞ്ച് ഇലയ്റ്റ്ട്ട് കൊല്ലായ്മക്ക് വന്നാ സിറ്റ് ഔട്ട്ക്ക്.
ഉം
റൂമിലാവകുമ്പോ പിന്നെങ്ങനെ കേൾക്കൂല മുറിഞ്ഞ്.
ആഹ് മുറിഞ്ഞഞ് കേക്കും. പിന്നെ മഴക്കാറിന്റെ പ്രശ്നം കൊണ്ട് റെയിഞ്ചും ഉണ്ടാവും ഉണ്ടാവൂലേല അല്ലെ
ആഹ റൂമില അങ്ങനെല്ല ഞാ പിന്നെ നിസ്കരിച്ചിണ്ട് ഇടെക്കൂടി നിസ്കാര കുപ്പായം കഴിച്ചിട്ടില്ല മഗ്രി രിബിക്ക്. നിസ്കരിചിട്ട് അപ്പൊ പിന്നെ ഫോണിൽ ഇങ്ങനെ കുത്തിരുന്നിട്ടേ.
അ ഹാ
അപ്പൊ ഇങ്ങനെ നിന്നിട്ട് ഇന്നത്തില്ൽ കഴിയുംചോയും നാളെ മൂന്ന് ദിവസല്ലേ അപ്പ അപ്പൊ രണ്ട് മൂന്നാ കൊറ ഉമ്മാന്റെ ബാക്കിണ്ടേയ്നു സിറ്റോ ഔട്ടില് വന്ന് ങ്ങട് ഇതില് തോണ്ടി കളിച്ചേനു.
അവിടെ ഞങ്ങക്ക് മറ്റന്നാള് കല്യാണംണ്ട്.
ആര്താ
മൂത്താപ്പന്റെ മോന്റെ കുട്ടീന്റെ മോളെ കല്യാണം
അടെട്ത്തെന്നേര്ക്കും ലേ
ആ ഇവടെ അട്ത്തെന്നെ ഓഡിറ്റോറിയത്ത്ന്ന
ആ പ ന്ത് പ്പന്തേലൊക്കെ വീട്ടിൽ
ഓര് ഗൾഫിലേനി ഗൾഫ്ന്ന്പ്പം മിഞ്ഞാന്ന് വന്ന്ട്ടൊള്ളു
ഫാമില്യോ
ആ ഫാമിലിയായിട്ട് വന്നിട്ടൊള്ളൂ തൃശൂര്ക്കാണ്
ആ ഡ്രെസ്സ് ഡ്രെസ്സൊക്ക്‌ട്ത്താ
ആ ഡ്രസ്സൊക്ക്‌ട്ത്ത്
മറ്റേ ത് ഇത് നല്ലൊര് ത് എടക്കെടക്കിങ്ങനേ
ആ
അതാണ്ട് വെരാണ് തൊള്ളേല് ലേ
ആഹ
ഏ ഏ
ഇനി നാളെ കല്യാണത്തിന്റെ തലേന്നായില്ലേ എന്തൊക്കോ കല്യാണങ്ങളൊക്കെണ്ട് പർഞ്ഞ് മഞ്ഞള് കല്യാണോ മൈലാഞ്ചി കല്യാണോ ആ ഒക്കെണ്ട് ർ
അത് ഇത് പർഞ്ക്കാണ്ടേ
ആആ
ഓരോരോ കൂത്താട്ടം അത്പ്പ അല്ലാപ്പെന്താ പൈസള്ളോര് പൈസള്ളോല്ങ്ങനെ കാണിച്ചിട്ടില്ലാത്തോൽക്ക് പിന്നെ ബുദ്ധിമുട്ടാവും
ആതാണേ ഈ എന്താന്നോ ഈ പാവപ്പെട്ട കുട്ട്യാള്ക്ക്‌ കാണുമ്പളാണിതെടങ്ങേറെ
ആ എല്ലാരും വിൾച്ചുമ്പോ എല്ലാര്ക്കുംത് ആക്കും വാണം
ആ കുട്ട്യാക്ക്‌ ഇങ്ങനായാലും പാവപ്പെട്ട കുട്ട്യാക്കും വാണ്ടേ ഇങ്ങനൊക്കെ കയ്യാ
ന്ന്ട്ട് വാപ്പാരും അത്ങ്ങനെ ഓൽക്കും ഗതികേടെക്കാരെ
ആ ഓൽക്കും ഗത്യേടെക്കാരം വാപ്പാര്ക്കും അമ്മോട് കയ്യാഞ്ഞിട്ടല്ലേന്ന്ള്ളൊരു വേദനെണ്ടാവും ഓൽക്ക്
ആ പ്പോലത് നട്ത്തി കൊടുക്കും ചെജ്ജും ഞ്ഞിപ്പമ്മാ ട്ട്യാള താക്കണ്ടച്ച് ട്ടെ അതേനെ കുട്ട്യാക്കൊക്കെട്ത്തോ
ആ എല്ലാര്ക്കുട്ത്ത്
മൈലാഞ്ചി ഇനി നാളെടുവേക്കാരം മ
ആ ആ മൈലാഞ്ചിയൊക്കെ നാളെടും
വേറെന്താന്നാ ഞാനി പിന്നെ വിൾക്കണ്ട്
ആ ആ ഓക്കെ
ഓക്കെന്ന
ആ